ഹലോ ആഹ് കേക്കുന്നുണ്ടോ
കേൾക്ക്ന്നില്ലേ
ആഹ് ഇണ്ട് കേക്ക്ണ് ണ്ട് അങ്ങട്ട് കേക്ക്ന്നില്ലാ ആഹ് എൻക്ക് കേക്ക്ന്നുണ്ട് അങ്ങട്ട് കേക്ക്ണ് ണ്ടോന്ന്
ആഹ് കേൾക്ക്ണ്ട് ഇപ്പ കേൾക്ക് ആഹ് ഇപ്പ കേൾക്ക്ന്ന്ണ്ട്
ആഹ് ആഹ് ആഹ് സൗണ്ട് നല്ലോണ്ണം ഏ് കൊറഞ്ഞ പോലെ ഒണ്ടോ എന്റെ ആഹ് സുഖാണ് അല്ലെയ് എ്ഹ് ഒരു കാര്യം ചോയ്ക്കട്ടെ ഇന്റൊ അല്ല സൗണ്ട് നൽ നല്ലോണം കൊറവായിട്ട് അതെ എനിക്ക് അറീല്ലട്ടോ എന്റെ ഫോണ് എന്തക് കംപ്ലയ്റ്റ് ആവാൻ പോവാ തോന്ന്ണ് ഇതിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ ശേ എങ്ങനെ ആം പോവാനയിക്കുണു ഇപ്പ സ്പീക്കറിനോള് എന്തേലും കാ ആഹ് കംപ്ലയ്ന്റ് ഇണ്ടോന്ന് അറിയില്ല ഇങ്ങനെ ഓരോര്ത്തര് വിളിക്കുമ്പോ അങ്ങനെ അറിയാ ദൂരെ ഇര്ന്ന് സംസാരിക്ക്ണ പോലെ ഇണ്ട്ന്ന് അറിയാ
ഉം കോള്ഞ്ഞീ സ്പീക്കർനെന്തേം കൊഴപ്പം വന്നോന്ന്
ആന്ത് എൻ ആഹ് സ്പീക്കർനും ഇണ്ടാവോയിരിക്കും നാലഞ്ച് വർഷായിക്ക്ണു ഉപയോഗിക്ക്ണ് അപ്പ ഇണ്ടാവാേയിരിക്കും പിന്നെ എന്താ അവ്ട്ത്തെ വിശേഷം മഴ ഇണ്ടോ അങ്ങട്
മഴ ഒന്നും ഇല്ല്യാ മഴ ഇണ്ടായിരുന്നു
മഴ ഇതാ ഇവടെ നല്ല കാറ്റും മഴയ്ണ്ട്
ഏഹ് കരണ്ടൊന്നും ഇല്ലേ
കറന്റ്ണ്ട് ഇപ്പ അയിന് ഇപ്പയ്ന് ഇപ്പൊ കോർച്ചായിട്ട് അങ്ങനെട് കറന്റ് പോണില്ലല്ലേ ഇനി പോയെങ്ങിതെന്നെ ഒരു അര മുക്കാ മണിക്കൂറും കൊണ്ടൊക്കെന്ന് വെരും ഇപ്പ അങ്ങനെല്ലേ മറ്റേത് കാെറച്ച് മുന്നേക്ക എന്താ പറയാ കറന്റ് അങ്ങട്ട് പോയിക്കഴിഞ്ഞാ പിന്നെ രണ്ടു ദിവസത്ത്നൊന്നും പിന്നെ നോ നോക്കണ്ട ഇപ്പാെക്കെ പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കാേണ്ടെ പിന്നെ അതൊല്ല ഈ മഴക്കാലൊക്കെ വര്ഞ്ഞീന്റെ മുന്നതന്നെ ഏ് ഈ കെ എസ് ഇ ബീലുള്ള ആൾക്കാര് വന്ന്ട്ട് ലൈന് മക്ക് ഇങ്ങ തൂങ്ങി നിക്ക്ണ ആ ഭാഗങ്ങളൊക്കെ ഇണ്ടല്ലോ അങ്ങനെ പട്ടെ അങ്ങനൊക്കെ ഇണ്ടെങ്കി അഒക്കെ നേരാക്കും ഞങ്ങളവ്ടെ അങ്ങനെണ്ട് ഇങ്ങളെ അവ്ടെ അങ്ങനെണ്ടോ
ഇപ്പആദ്യത്താരിപ്പോ കറന്റ് പോണില്ല അദ്യ എപ്പളും പോക്കേയ്ര്ന്നു ഒന്ന് കാറ്റടിച്ചാ അപ്പപോവും കരണ്ട് മഴെയ്താലും
ഇവടെ ഏഹ് ഇങ്ങനെ മഴയൊക്ക മഴക്കാലക്കം വരുന്നതിന്റെ മുന്നേ അവര് റെഡിയാക്കും അപ്പൊ ഏഹ് അങ്ങനെ ചെയ്യുമ്പോ എന്താന്നറിയോ ആഹ് കൊറച്ച് എങ്ങനെയ എപ്പളെപ്പളും പോണതിന് ഒര് കൊറവ്ണ്ടാവും അല്ലെങ്കില് തൊട്ടിന് ചെറിയൊരു കാറ്റടിച്ചാ
ആഹ് നല്ല കൊറവാനേക്കാരം ആദ്യത്തത്രെണ്ട് പോണില്ല ഇപ്പ
ആഹ് പിന്നെ മുന്നേപറഞ്ഞഴിഞ്ഞാ പിന്നെ മഴന്റെ മാത്രമല്ല ഒര് പവർ കട്ടുണ്ടായിനിലെ ലോഡ് ഷിപ്പിക്ക്ന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ അര മ
ആഹ് അത് മഴല്ല ഇത് മ ഈ ക കറന്റ്ല്ലാ വെള്ളല്ലാത്ത ടൈമിലാണ് അങ്ങനെ കട്ടാവല് വേനൽക്കാലകളില്
ആഹ് അതന്നെ അതാ അത് വേറെ നല്ല ഇതാ നല്ല മഴണ്ട് നല്ല പെരു പെരുമഴയാണ് ഇവടെ
ഹ്മ്മ്
കേക്കുന്നുണ്ടോ ഏഹ്
ഹലോ ഇപ്പ ഇല്ലന്നറിയാം
ക്ക്‌നില്ല
ആഹ് കേൾക്ക്‌ണ്ടപ്പൊ പറയൂ ഏഹ്
എന്തില്ലെന്നാ ചോയ്ച്ചേ
മഴ ഇപ്പ ഇവടല്ലാന്നറിയ അവ്
ആഹ്, ഇവടെ ഇന്ന ഇ ഇന്നലെ ഇതുപോലെ ഇവടെ എങ്ങനന്നറിയോ ഒരഞ്ച് മിൻറ്റ് നല്ലോണ്ണം പെയ്യും ഒരഞ്ച് മിനുറ്റ് കഴിഞ്ഞോട്കൂടിയങ്ങട്ട് നിക്കും ഇന്നട്ട് പിന്നെ ഒര് വെയിലേയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ കൊറേ നേ രം കഴിഞ്ഞ് ഇങ്ങനെ വെയിലിങ്ങനെ അറച്ചു നിക്ക്‌ണേന്റെടേല് ഒരൊറ്റ പെയ്യലേയ്രിക്കും അല്ലാണ്ട് ഇങ്ങനെ നിർത്താണ്ട് ഒരു ഒരു അങ്ങനത്തൊക്കൊരു മഴക്കലണ്ടല്ലോ സ്കൂള് ആഹ് ഇണ്ടേയ് സ്കൂള് എന്തോ തൊറക്ക്‌ണ അന്ന് തൊടങ്ങുലെ മഴ
ആഹ് അത് എന്നും എങ്ങനെ അന്ന് എന്തായാലും ഒര് മഴണ്ടാാവും സ്കൂള് തൊറക്ക്‌ണന്ന്
ആഹ്
അതൊര്ണ്ടാവ്ണെ രസണെനുട്ടോ മഴെ മഴത്ത് പോണത്
ആഹ് അതൊരു രസന്നേണ്
ഏഹ് പുതിയ യൂണിഫോമും ഡ്രസ്സും ഒക്കൊന്ന് നനഞ്ഞിട്ട്
ആഹ് അന്ന് തൻത്ത് വെറച്ചിട്ടായിരിക്കും വെരാ
ഞാൻ പോകണ കാ ലത്തൊക്കെ ഓർമ്മ വര്യാ, പഠിക്ക്‌ണ കാലത്തില് അങ്ങനൊക്കെ ഇണ്ടാ ബസ്സാണ് അന്നൊക്കെ പോ സ്കൂൾക്കൊണെ പോവാൻ ഫസ്റ്റ്ത്ത ദിവസം
ആഹ് ഞങ്ങള് പിന്നെ ഇന്ന് ഇന്റെ എളേയ്ച്ചിന്റെ ഒര് അമ്മായികാക്കാന്റെ ആഹ് മരിച്ചിട്ടേ അങ്ങോട്ട് പൊയ്ക്ക്യേന്നു രാവിലെ പിന്നെ വന്ന് പന്ത്രണ്ട് മണിയയ്ക്ക്‌ണ് വന്നപ്പോ എന്റെ എളെയ്ച്ചിൻ്റെ അമ്മായി കാക്ക
ഏഹ്
ഹ്മ്മ്, അയിന് ക്യാൻസറ്, അല്ല അതിന് ക്യാൻസറേർന്നു ന്നറിയെ
ഏഹ്
ഉ നാലാമത്തെ സ്റ്റേജയിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്
ഓ
ന്നിട്ട് പിന്നെ ശ്വാസകോശത്തിലായി ശ്വാസകോശത്തിലായിട്ടേ അത് ഒന്ന് കെടക്കാൻ പറ്റൂലത്ര ശ്വാസം എടുക്കാൻ പറ്റൂല നല്ലോണ്ണം ഇടങ്ങാറായിട്ട് ആഹ കൊറേ ഒന്ന് ആയിട്ടില്ല അറിഞ്ഞിട്ട് ഒരു വർഷോന്നും ആയിട്ടില്ല എത്ര മാസങ്ങളായിട്ടുണ്ടാവതോ അതറിഞ്ഞ അതിന്റെ ഈ മറ്റേ ചികിത്സക്കായിട്ട് മേല് ശരീരത്തിലൊക്കെ ഒറ്റ രോമം പോലുല്ലയിരുന്നു
ഉം അതാണ് എല്ലാവർക്കും ഇപ്പൊ കാൻസറാണ് ഇപ്പ എല്ലാർക്കും
ഉ ഇപ്പൊ ഇപ്പൊ ക്യാൻസർന്ന് പറഞ്ഞ ന്താന്നറിയോ ആഹ പനി വരുന്ന പോലെയാണ് ക്യാൻസറന്ന് പറഞ്ഞാ അത്രക്കും എല്ലാടത്തുംണ്ട്
പടർന്ന് പിടിച്ചിക്ക്ണ് ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ആണോന്നോ ആദ്യത്തെ കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ ഓരോ ഭക്ഷണത്തിന്ന് എന്താന്ന് അറിയില്ല
ഭക്ഷണത്തിന്റെ ആയിരിക്കാം
സുഖ അങ്ങനത്തെ അസുഖം അധികൊന്നും ഉണ്ടായിടട്ടില്ല ഉണ്ടായിന്ന് അവിടെ ഇവിടെ
ആഹ ആഹ ആഹ തന്നെ എവിടെങ്കിലും ഒക്കെ കേൾക്കുന്നല്ലണ്ടെ ഇപ്പ നമ്മള് വീട്ടി കൂടി
ഉം
വാ
ഉ
ഈ ചെറി ചെറിയ കുട്ടികൾക്കള്ളവൊക്കന്നെ എന്തലേ ഇറ്റളെ മൊത്തുക്ക് നോക്കാൻ നന്നെ വയക്കൂല ന്റെ ഒരു അമ്മായിക്ക് ഉണ്ടായിന് അമ്മായിന്റെ കുട്ടിക്ക് ഏഴ്എട്ട് വയസ്സായിന്നു എനിക്കോ രണ്ടാളാണ് ന്റെ ഒരു അമ്മായിന്റെ കുട്ടി ചെറിയ കുട്ടിൾക്കു വരുന്നൊകെ ഇടങ്ങേറുന്നറിയ
ഏ ചെറിയ കുട്ടിക്കൊക്കെ വന്നാല് ഭയങ്കരത
ൻ്റെ അമ്മായിൻ്റെ കുട്ടിക്കെ എട്ടു വയസിലാണ് വന്നത് അപ്പത്തന്നെ ആഹ എട്ട് വയസ് എട്ടെ കേക്കുന്നുണ്ടോ
ഹലോ ലാഗ് ണ്ട് തോന്നുണ് ആഹ ലാഗ് ഇണ്ടോ ന്ല്യ നമ്മള് പറയുന്നത് സംസാരിക്കണതൊക്കെ ഏ ങ്ങനെ വിഴുങ്ങിട്ട തോന്നുനുലെ കേക്കണത് ഞാൻ പറയണ കേ
അത് മെസ്സേജ് വരണണ്ട് അതിന്റെ സൗണ്ടും ഇതൊക്കെ കൂടൊയിട്ട് ശരിക്കുണ്ട് താവണല്ല ഹലോ ഹലോ
ആഹ ല്ലേ ഇത്
എന്തെ
ഹലോ
ആഹ പറയൂ എന്തേ പറഞ്ഞേ
ഹലോ ഇ ഇപ്പൊ കേക്കുന്നോ ആഹ് ഇപ്പൊ സൗണ്ട് കൂടുതലുണ്ടോ? അതെ ആഹ് അല്ലേ എൻ്റെ അമ്മായി ആഹ് ഹാ എൻ്റെ അമ്മായീൻ്റെ കുട്ടിക്കേ എന്താ എട്ടാമത്തെ വയസ്സിലാണ് അറിഞ്ഞേ അത് പറയും പോലെ മൂന്നോ എത്രക്കേ ആയിരുന്നു അത് ഒരു വർഷം പോലും ഇതായില്ല ഇരുന്നില്ല
ഓഹ് പാവാണ് ഉം അയ് എങ്ങനെന്നാവൂല്ലേ അയ് ചെറിയ പിള്ളേർക്കക്കെ
ഉം അത് ഇപ്പഴൊന്നും അല്ല കേട്ടോ ഒരു പതിനഞ്ച് വർഷൊക്കെ ആയിട്ടുണ്ടാവും.
ഏഹ്
ഞ്ച് വർഷം മുന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ ഏഴിലോ എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു.
ഉം
പിന്നെ അഹ്
ഉണ്ടാ
ആഹ് ഇണ്ട് രണ്ടാള്ണ്ട് ഒരാള് നാലാം ക്ലാസ്സിലാണ് പഠിക്കണത് അവൻ ഇനീ അഞ്ച് മണിയാവും വരുമ്പോ ചെറിയ ആള് ഉറങ്ങിക്കാണ് ഇനിയിപ്പം ഒരു നാലുമണി ആവുമ്പോത്തിന് ഒണരും
ഉം മ്ഹ് ട്ടിലാര ഉള്ളത് ആഹ് എനിക്ക് മൂന്ന് പെൺകുട്ടികളാ ചെറിയ കു
ആഹ് ആഹ് എത്രായി
എത്രെ വയസ്സായി എന്നാ ചോയ്ക്കാ
ആഹ് ശ്
ഹലോ
ആഹ് ഒരാക്ക് നാല് വയസ് ആറ് വയസ് അല്ല മൂന്നര വയസ്സ് ഒരാള് നാലാം ക്ലാസ്സിൽ പഠിക്കാ
ആഹ് ആഹ് മൂത്താള് നാലാം ക്ലാസ്സിലാ
കുട്ടി അതാ അവിട ഹലോ
ആഹ് മൂത്താള് നാലാം ക്ലാസ്സിലാ
ഉം മൂന്ന് മൂത്താള് ആറാം ക്ലാസ്സ് രണ്ടാമത് ആഹ് നാലാം ക്ലാസ്സില് ഇളയത് മൂന്നര വയസ്സായിട്ടുള്ളൂ
ആഹ് ആഹ് ഇവന് ചെറുതിന് ഒന്നര
എടേൽ അത് തന്ന ആടേം പോയി സംസ്
ആഹ് ആഹ് ആഹ് അത് ശരി പിന്നെ വേറെന്താ വേറെക്കെ നല്ല വിശേഷാണ്
ഉ
ഞാന് ടൈം ആകുമ്പം കട്ടെയ്യാട്ടൊ
ആഹ്
ആഹ് പിന്നെ കുട്ട്യളെപ്പെഴാ ഇനി സ്കൂള് വിട്ട് വരാ
കുട്ട്യള് നാലര ഒരാള് നാലരക്ക് വരും ഒരാള് അഞ്ചരക്ക് വരും രണ്ടാളും വേറെ വേറെ സ്കൂളാ
ആഹ് ഇവന് ഇവ്ടെ ആറരക്കാണ് മദ് ദ്റസക്ക് പോവും എട്ടേ കാലവുമ്പോ വരും എ ട്ടരക്ക് വീണ്ടും സ്കൂളിൽ പോവും പിന്നെ അഞ്ചേ പത്താവും വരുമ്പോ
ഉം കൊറേ ടൈം ആവുല്ലേ
ആഹ് നല്ലോം ടൈമ് ട്ക്ക്ണ് ണ്ട് ഒരു മണിക്കൂറില് കൂടുതൽ യാത്ര തന്നെയുണ്ട്
ഉം
ഉം പിന്നെ വേറെ എന്ത്? ഭക്ഷണം കഴിച്ചോ? ഒന്നരെ ഒന്നരേ ഭക്ഷണം കഴിച്ചോന്നോയ്ക്കാ
ആഹ് ഭക്ഷണം കഴിച്ചിട്ട് കൊറേ അയ്ണ് ഉം ആഹ് ഓക്കെ ന്നാ ശ
ആഹ്